പിന്നെന്തൊക്കേ വിശേഷൊക്കേ
നല്ല വിശേഷം അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
ഇവിടൊക്കെ സുഖാണ് ഇങ്ങനെ പോണേ
ആഹ് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ രാവിലെ?
രാവിലെ ഫുഡൊക്കെ കഴിച്ചു കുട്ടികളൊക്കെ മദ്രസയില് പോ
മദ്രസയിൽ പോയി ഇവിടെയും മദ്രസ് പോരിക്കയാണ് വരാറായിട്ടില്ല ഇനി ഇത്തൂ ഒരു മണിയവും വരാ അവര് ഒരു മണിയാവും വരുമ്പ അവർക്ക് എട്ടര മുതല് ഒരു മണിവരെയാണ് ക്ലാസ്ടൈം ഒരു മണിയെല്ല പന്ത്രണ്ടേ മുക്കാല് വരെ ആഹ് പിന്നെ മദ്ര ഒന്ന് നമസ്കരിച്ചട്ടേ വരൂ ന കാര ക്ലാസുണ്ട് പിള്ളേർക്ക് ആറാ മോ മോനും മോളും നാലിലാണ്. പ്പോ മദ്രസയില് ആഹ് സ്കൂളില് മോള അഞ്ചില് മോനാറില്
മോനാറിൽ മ്ം മ്മ്
ആഹ് പിന്നെ എന്ന ഉണ്ട് വിശേഷം?
വിശേഷൊക്കെ സുഖമാണ് ഇങ്ങനെ പോണ്ട് മഴ ഇന്നിപ്പോ വലിയ മഴ ഇല്ലട്ടാ ഒന്ന് രാവിലെ ഒന്ന്- പെയ്ത് പിന്നങ്ങനെ നിന്ക്കണ്
പിള്ളാര്ടെ മദ്രസേ മീറ്റിങ്ങിന് പോയത് നല്ല മഴയത്താണ് പോയത്. അവിടെ ചെന്ന് ഒരു പത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പഴത്തേക്ക് മഴ വീണു തൊടങ്ങി. ഞാൻ പിന്നെ അവിടെ കസേരേലിരു പിള്ളേര്ടെ ക്ലാസികേറി സേരേരുന്നു. ഇരുന്നിട്ടാ വന്നത്. ആഹ് എൻറെ ഇത്ത ഉണ്ടേ പഠിപ്പിക്കാൻ ഇവിടുത്തെ മാമീടാ ആഹ് സഹോദരന്റെ മോളവ്ടെ പഠി പഠിപ്പിക്കുന്നുണ്ട്. ഇവര്ടെ ഉസ്താ ആ പഠിപ്പിക്കുന്ന അവരാ പഠിപ്പിക്കുന്നത് ക്ലാസ്സെടുക്കുന്നെ. ആഹ്, അപ്പൊ അവരുണ്ടായിരുന്നു.
ആഹ് ആഹ് ആഹ്.
അങ്ങനെ പിന്നെ അവിടെ ച്ചിരിരുന്നിട്ടാ വന്നത്. തലേദിവസം വൈകുന്നേരം അവരൊക്കെ വന്നിരുന്നു ആഹ്
അയിന് ഇങ്ങക്ക് ടൈമ്ണ്ട്ട്ടോ പ്പൊ മദ്രസ ടൈമ് കുറച്ച്ണ്ട് എട്ടരാ ടൂ ഉണ്ടല്ലോ?
മദ് മദറസ ടൈം നമ്മക്ക് വരുന്നേന്ന് വെച്ചാ ഉച്ചവരെ.
ഉം ഞങ്ങക്ക് ഏഴര ടൂ ഒമ്പതര വരേണേ പക്ഷെ ഒമ്പര ഇന്ന് പത്ത് മണി- ള്ളൂ ഇന്ന് സണ്ടേ അല്ലേ? സൺഡേ ആയതുകൊണ്ട് ഒരരമണിക്കൂർ ലേറ്റാവുന്നൊള്ളൂ.
ആഹ്
ഇന്നെന്തെങ്കിലും പരിവാടിയുണ്ടോ സൺ‌ഡേ ആയിട്ട്?
പരിവാടി സൺണ്ടേ ആയിട്ട് ഇക്ക പണിക്ക് പോയി, അതുകൊണ്ട് ഇന്നിനിപ്പൊരു പണിയൂല്ല. പിന്നെ ഇപ്പം മഴയും കൂടെയൊക്കെയായോണ്ട് പുറത്തു പോകാനൊരു വല്ലാത്തൊരു മടി.
ആ വല്ലാത്തൊരു മടി. പൊറത്ത്ക്ക് മഴ ആകുമ്പോ പൊറത്തു പോയി ഞമ്മക്ക് എൻജോയ് ചെയ്യാന് കുറച്ച് പ്രയാസ
ആഹ് എൻജോയ് ചെയ്യാൻ കൊറച്ച് മഴയാവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ആ ആഹ് അതന്നെ. പക്ഷെ വേനൽക്ക് ഇനിപ്പൊരു മഴയൊക്കെ പെയ്താലും നമ്മക്ക് വല്ല്യോരു ബുദ്ധിമുട്ട് വരൂല.
ആഹ് ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. ഇത് പിന്നെ എപ്പഴും ഇങ്ങനെ മഴ പെയ്തോണ്ടിക്കല്ലേ?
ആഹ് എപ്പഴും മഴപെയ്ത് കൊണ്ടി
ആഹ്, ഓഹ് ഭയങ്കര റിസ്ക്കാണ് അതോല്ല നമ്മടെ കാറും കംപ്ലൈന്റായി.
ആഹ് കാറ് കംപ്ലൈയിന്റായി.
സ്കൂട്ടിയിലേ പോവാൻ പറ്റത്തൊള്ളൂ. ഇക്കാടെ സ്കൂട്ടി കംപ്ലയിന്റായി. അല്ലെങ്കി രണ്ടുപേരും ഓരോ സ്കൂടീ പോയാ വിഷയല്ല.
ആഹ് കാറ് കംപ്ലയിന്റ് ആയ പിന്നെന്താറിയോ ഫാമിലിയായിട്ട് പോകാൻ പറ്റൂല മറ്റേ സ്കൂട്ടിമ്മല്ന്ന് പറഞ്ഞാല് തോനാളൊപ്പം പോയാ അതും പ്രശ്നാണല്ലോ?
ആഹ് അതും പ്രശ്നാണിപ്പൊ. പണ്ടാണെങ്കി പിന്നീ കൊഴപ്പല്ല. ഇപ്പൊ പിന്നെ അവടെവടെ അവിടെവടെ ക്യാമറ ചേട്ടന്മാര് നോക്കീകൊണ്ടിരിപ്പുണ്ട്.
ആഹ് അതന്നെ പറഞ്ഞതെ അവര് എല്ലോട്ത്തും ഫിറ്റയ്തതോണ്ടേ പോയി വരുമ്പക്ക് ഞമ്മക്ക് കി കിട്ടേണ്ട പണി ഓൺലൈനായിട്ട്ങ്ങ്ട് വന്നോളും.
ആഹ് അത് തന്നെ.
പിന്നെന്താ ജോബെന്തെങ്കിലും ചെയ്യ്ണ്ടോ?
ജോബ് ഞാൻ ടീച്ചറാണ്. ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്.
ആഹ് ഓൺലൈൻ ക്ലാസ്സ്ണ്ട്?
ഓഹ് ഓൺലൈൻ ക്ലാസ്സ്ണ്ട്.
ഏത് ഏത് വിഷയ ഏത് സബ്ജക്റ്റാ?
ഞാൻ എല്ലാം എടുക്കുന്നുണ്ട്. ഒന്നു മുതലുള്ള ഒന്നും രണ്ടും ഇതുവരെയും കിട്ടിയില്ല. മൂന്നും നാലും അഞ്ചും ആറും പിന്നെ ഒമ്പതും.
ഒമ്പതൂല്ലേ?
ഇത്രയും കിട്ടീട്ടുണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ്. അതല്ല അത് എന്തെങ്കിലും പ്ലാറ്റ്ഫോമില് കേറി അത് വഴിയാണോ അതല്ല സ്വന്തം
ഓഹ് ആഹ് പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മളെടുക്കുന്ന. ഞാൻ എഡ് മീറ്റിലുംണ്ട് പിന്നെ വാവ്സിലുംണ്ട്.
ആഹ് ആഹ് ആഹ്.
രണ്ട് പ്ലാറ്റ്ഫോമിലും കൂടെ നിക്ക്യാണ്.
ആന്റെ ഫ്ളാറ്റ് ഫോമിലൂടി ആഹ് ആഹ് അപ്പൊ അത് ഇങ്ങളെ കേറീതെ ഇത് മാണ്ടേ പ്ര റ്റു കഴിഞ്ഞാൾക്കാർക്കെല്ലേ അങ്ങനെ അങ്ങനെണ്ടോ?
ഓ പ്ലസ് ടു കഴിഞ്ഞ ടി ടി സി കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത ആർക്കും കേറാം
ആർക്കും കേറാലെ ഉം ഉം ഇല്ലല്ലാ ഞാന് അത് ഞമ്മക്ക് കയ്യൂല നമ്മളാ അവിട്ക്ക് എത്തിട്ടില്ല ആഹ് പൊഷല് പഠിച്ചിട്ടില്ല
ആഹ് ഏതുവരെ പോയി പിന്നെ?
ഞാൻ പ്ലസ് ടു ആയപ്പോ പ്ലസ് ടു കൊറച്ചു പോയപ്പോത്ത്ക്ക്ണ് പിന്നെ
സാരല്ലടോ ഞാൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു കംപ്ലീറ്റ് ചെയ്യാതെയാണ് ഇപ്പ ടെൻത്തിലെ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ടി ടി സിക്ക് അപ്ലൈ ചെയ്തിരുന്നത് ഇനിയിപ്പൊ അവര് പറഞ്ഞ് ഞ്ഞു ഇയാൾക്ക് പ്ലസ് ടുവും പ്ലസ് വണ്ണും കൂടി ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും റ്റൊന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അതിനെ അതിന് കഴിഞ്ഞാല് മാരേജ് ഒക്കെ കഴിഞ്ഞാ ചില വീട്ടുകാരൊന്നും കല്യാണം കഴിഞ്ഞാ പഠിക്കാനൊന്നും സമ്മതിക്കില്ല ഇല്ലാല്ലോ
ഉം മ് മ്
ആ അവരവസ്ഥ അവരൊക്കെ പറഞ്ഞ് വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല പഠിച്ച് ജോലി കിട്ടിട്ട് എന്താ നേടാൻ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ആ ഒരു ഫ ഇൽ നമ്മള് വിചാരിച്ച അതങ്ങനെ ആയിരിക്കുവെന്ന് വിചാരിക്കാൻ പാടില്ലായിരുന്നു
ഉം ഉം അത് ശെരിയാ ജോലിയൊക്കെ കിട്ടും വിചാരിക്കാനൊന്നും പാടില്ല ഞാൻ പിന്നെ നിക്ക് വേഗം കിട്ടും എനിക്ക് ചെറിയ മക്ക മക്കളാണ് അവരെ വെച്ച്ങ്ങാണ്ട് ഒരു ജോബ് പിന്നെ ഞാൻ എന്താറിയോ ഞാൻ ഇങ്ങനെ നമ്മളെ ഡ്രസ് ഡ്രസ്സിന്റെ ജോബ് ഡ്രസ് സ്ണ്ടല്ലോ എടുത്തിട്ട് ചുരിദാറ് മെറ്റീരിയൽസൊക്കെ
അതെനിക്കുംണ്ട് ആഹ്
എന്റെ ഇത്ണ്ട് അല്ലാതാ എത്താണ് വേറെ ഒന്നും ഇല്ല ഇപ്പ ചെയ്യണില്ല ഇണ്ടയ്ക്കിന്
ഇല്ലലോ ഉം
ഉം മ് എന്റെ മക്കളെ ഞാൻ ഓൺലൈൻ ക്ലാസ് എടുപ്പിക്കലുണ്ട് പഠി പ്പിക്കലുണ്ട് കാരണം അവര്ക്കൊക്കെ ആ ബേസിക് ക്ലാസ്സുകളെ മസ്റ്റായിട്ട് നമ്മൾ ചെ
കുട്ടിക്കാലത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാ ഇയ്യ് പറയ് എനിക്കിപ്പ കിട്ടിയാ ഏഹ്
വായിക്കാന് ഇംഗ്ലീഷ് സബ്ജക്ട് കൂട്ടി വായിക്കാന് എന്റെ ചെറിയ ടൂൻസാണ് ആണ് ന്റെ ചെറിയേറ്റിങ്ങള് രണ്ടാളും ഉം ഇപ്പൊ ഒന്നാം ക്ലാസ്സിലാണ് അവർക്കറിയിലാ കാരണം അവരെന്താച്ചാ എൽ കെ ജിയിൽ പോയി യു കെ ജിയിൽ പോയിട്ടില്ല യു കെ ജിയി പോമ്പോ ഏജ് ഏറുന്ന് ഇയാരിച്ചാണ്ട് ഒന്ന്ക്ക്‌ട്ട് ഇപ്പ അത് ഞാൻ കുടുങ്ങി കാരണം എന്താെന്ന് വെച്ചാ അവർക്ക് കൂട്ടി വായിക്കാൻ അറിയൂല ഈ ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ അറിയുല അതിപ്പോ എനിക്ക് ഭയ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഇനിയിപ്പോ ഇപ്പളോക്കെ പഠിച്ചാഞ്ഞാല് നമ്മടതങ്ങനെ ഇപ്പൊക്കെ ഇംഗ്ലീഷിലല്ലേലേ കാര്യങ്ങളും വര്ണ്ടത്
ഓ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ അത്രക്ക്‌ ഇത്രേ ഉള്ളായിരുന്നു ഇംഗ്ലീഷൊക്കെ ആ പക്ഷേ ഇ ഇപ്പൊ ആ ഇപ്പോഴത്തെ കുട്ടിയെക്ക് സ്വന്തയിട്ട് വായിച്ച ഒരു ആൻസെ ചെയ്തോള്ളണം എനിക്കുള്ള രണ്ട് കുട്ടി കുട്ട്യോളുള്ളത് ഒട്ടും അറിയി ഇല്ല ഇംഗ്ലീഷും അറിയത്തില്ല മലയാളവും അറിയത്തില്ല എങ്ങനെ എഴുതന്നാ ഞാൻ ആലോചിക്കുന്നെ ഈ പിള്ളേര് എക്സാം എഴുതിചാപ്പോരു കുട്ടി പേപ്പറും കൊണ്ട് മുങ്ങി പിന്നെ ഇതുവരേം പൊങ്ങീ ല്ല അമ്മ ചോ ആ കു ആ കുട്ടിയുടെ അമ്മ ചോദിച്ചിട്ട് പോലും കാണിക്കുന്നില്ല പേപ്പറ്
ആഹ് ആഹ് ആഹ്
ഉം സുഖ ഇല്ലെന്ന പറഞ്ഞെ വൈകിട്ട് ഒന്ന് വിളിച്ചട്ട് നോക്കണം കുട്ടിക്കോട്ടും വയ്യന്ന പറഞ്ഞേ
ആഹ് ആഹ് ആഹ്
ആഹ് ആഹ്
ആഹ് അപ്പൊ ഇതാണ് ഞമ്മളിപ്പൊ കൊടുക്ക ഇപ്പൊ അവരെ മെമ്മറിയില് കേറിക്കഴിഞ്ഞാല് പിന്നെ നമ്മള് നോക്കണ്ടാ ഒരു മൂന്നാല് വർഷം ഷം നമ്മള് നല്ല എഫർട്ട് എടുക്കണം എന്നല് പിന്നെ അവരങ്ങട്ട് ഓൾനേടി ഒല് ആയിക്കോളും പിന്നെ എന്താറിയാ മോളും
പിന്നെ അവര് സ്വന്തായിട്ട് പടിക്കും ആ
ആ പിന്നെ മോൾക്ക്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുക്കും എത്തി കയുല അവരെ കാര്യങ്ങൾ ഏതൊക്കെ പല പലേ പഠിപ്പല്ലേ അപ്പൊ ഇപ്പൊ ഞമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് പോകാനേ ആ ഒരു പാഗോല്ല ഞാന ഇപ്പ ഓൺലൈൻ ക്ലാസ്സ് ഓന് മലയാളം എടുപ്പി പിച്ച് മലയാളം ബേസിക് ക്ലാസ് ഇടുപ്പിച്ച് മലയാളം ഒക്കെ ആയി
ഉം മലയാളം ഓക്കെ ആയാലും ശ്രദ്ധിച്ചോളം കുട്ടികളാണത് ഹ കൊച്ചിങ്ങാകുമ്പം നമുക്ക് പറ അവിടെ കളിയും കാര്യങ്ങളൊ രായിട്ട് നിക്കുന്നോരാണ് ആ മറക്കം മറന്നു പോവും
ആ ഇപ്പൊ ഇന്റെ രണ്ടാമത്തന് ഭയങ്കര മറുവിയാ ആ് ട്യൂൻ സിൽ ഒന്നിന് മറ്റോൾക്കൊക്കെ പിന്നെ പറഞ്ഞ കൊടുത്തത് ഓല വിടെ ആ ഒരു ഘട്ടം പറഞ്ഞ കൊടുത്ത അങ്ങനെ പിന്നെ ഒരു രീതിയിൽ നോക്കും കോർ ഉച്ചക്കെ ഇവൾക്ക് തീരെ മൈന്ഡില് കുട്ടിന്റെ മൈന്ഡില് നിക്കണില്ല അതാപ്പാ ഇത്ങ്ങ്ട്ട് ആലചക്ക്മ്പോ ഇൻക് ഭയര ടെൻഷനാണ്ണ് റബ്ബേ എന്താ ഞാൻഈ കുട്ടീനെ ചെയ്യണ്ടേ ഇതിനെന്ത് പറഞ്ഞു കൊടുത്താലും ആ സ്പോട്ടിലൊക്കെ ചോയിച്ചുമ്പോ പറയും പിന്നെ കുറച്ച് കഴിഞ്ട്ട് ഒരു പത്ത് മിനിറ്റ് കഴിൽ നള ഇത് എന്തടി വായിക്കയന്ന് ച്ചോച്ചാൽ
ആഹ് പിള്ളേരെല്ലാം അങ്ങനെയണ് ഇപ്പോ നമ്മളും കൂടി കൂടെ നിക്കണം ടൈം കഴിഞ്ഞോ
അപ്പൊ പശയും ഒ ഇങ്ങനത്തെ കാര്യത്തില് പെർഫെക്റ്റ് ഓക്കെ
ആഹ് ആഹ്
ഏഹ് അത് ടീച്ചർ പറിം
അത് പിള്ളേരെ എല്ലാരും അങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങക്കക്ക് നല്ല ഓക്കെയ ണ്
ആഹ് ഓക്കേയാണ് ഇങ്ങനത്തെ ഒരു ടീച്ചറെ ക്ലാസ്സിലെ ഉം എ ൽ ജി ലൊക്കെ ആയന്ന് അഞ്ച് പരിപാടിക്കൊക്കെ നിർത്തിട്ടണ്ട് അഞ്ച് പരിപാടി പെർഫക്ട് ടീച്ചർ കൂ കലോത്സം വതിന്കൊണ്ടോയി അവിടുന്നു ഫസ്റ്റ് കിട്ടി മറ്റൊടുത്തുക്ക്ണ്ടോയി അവിടുന്നു ഫസ്റ്റ് കിട്ടി അപ്പൊ ടീച്ചർ പറയാണേ ബാലേ ങ്ങള് ങ്ങനെ എല്ലാം പഠിപ്പിച്ച് കളിപ്പിക്കണം എന്ന് പറഞ്ഞാ ടീച്ചർ ആ കളി മാത്രമേ അറിയുള്ളൂ പഠിന്റെ കളിഓല്ക് വല്ലാതെ മനസ്സിലാവണില്യ
അത്
ഉം ഇഹ് ഹി ഹി ഹീം ഏതായാലും അങ്ങനെ പോണ് ണ്ട് കാെഴപ്പാെന്നു
ഇല്ലാടാ
പിയൻ ചെറിയ കുട്ടികളല്ലേ കൊറ്ച്ച് കയ്യുമ്പാെറെഡിയാവും
അത് യെന്നെ
മറ്റത്പ്പ ഞമ്മളങ്ങനങ്ങ്ട്ട് ആഹ് പിലയങ്ങ് ഫുഡിന്റെ പരിവാടിയൊന്നുല്യല്ലാ മറ്റേ തൊന്നും
ആഹ് ആഹ് ഫുഡിൻ ഏത് ഫുഡ് ഇല്ലല്ല അങ്ങനെയൊന്നുല്ല ഒര്പരിവാടില്ല ഉണ്ടാര്ന്ന്എല്ലാം നിർത്തി
ഏഹ് അങ്ങൻത്തെ പരിവ അത് പോ ചെയ്തിര്ന്നു
ചെയ്ത് ചെയ്യ എടക്കിടക്ക് ചെയ്യുവായിര്ന്നു ഇപ്പ അങ്ങനെ ചെയ്യക്കുന്നുല്ല നാം പാെറത്തേക്കെല്ലാം നമ്മക്കായിട്ട് മാത്രം
അങ്ങ അങ്ങ അങ്ങനെ ഞമ്മക്കും അത്ര ഇണ്ടാക്കുലേ വീട്ടിലാരെക്കെയ്ണ്ട്
വീട്ടില് ഹസ്ബെന്റ് രണ്ട് മക്കള്
ഉം
ആണ്ട
ന് അച്ഛനും അമ്മെന്നുല്യ
യവര് പേഴ്സപ്ക്കെറ്റാണ്
അഷ് ആഹ് ഇള് ഉപ്പിം ഉമ്മിം അവാരൊക്കെ സെപ്പറേറ്റ്ടാ
ആഹ് അവര് സപ്പറേറ്റ്ഡ് ആണ്
ആഹ് ആഹ് ആഹ് ആഹ് ഇങ്ങള് വേറിയോ
ആഹ് ആഹ് ആഹ് വരും വാ വന്ന്ട്ടെക്കെ പുവ്വാറ്ണ്ടതില് പിന്നെ ടൈമായുഉന്തോ ടൈമിങ്ങനെ കാണിക്കുംന്ന് അറിയിത്തില്ലേട്ടാ
അടൈമ് കാണിക്കും
ആഹ് ഇവിടെ പത്ത് എ ത്തേ പത്ത് പത്ത് അങ്ങനെ കാണിക്ക്ന്നേ ഒള്ളൂ
ആഹ് ഇന്നാ ഐക്കോട്ടെ ഇന്നാ ഓക്കെ
ഓക്കെ ഓക്കെ